ഹേലോ
കേക്കുന്നോ
ആ കേക്കാടി
ആഹ് പിന്നെ എന്തെടുത്തോണ്ടിരുന്നാ
ആഹ് ഞാന് ഇവിടെ കുറച്ച ഗാർഡനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നിന്നയാ
ആഹ് അല്ലേല്ല ഞാനും അതന്ന ഞാന് അത് ഓർ ഞാൻ പൂന്തോട്ടം നിർമ്മിച്ചോണ്ടിരുന്ന ടൈമിലാ നിന്റെ കാരിയം ഓർത്ത അങ്ങനെ ഞാൻ വിളിച്ചതാ നിന്നെ ഉം
ആ നല്ല ആഹ് ഇപ്പൊ മഴ സമയൊക്കെ ആയോണ്ടേ
ഉം
നല്ല ഈ പൂക്കളൊക്കെ ഇട ചെല ചെല വീടുകൾ പൂക്കളിടുന്ന സമയായോണ്ട് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കാന്ന് വിചാരിച്ച് അതിനൊക്കെ അങ്ങനെ അതുവായിട്ട് ഇരുന്നതാ
ഉം ഫുഡൊക്കെ കഴിച്ചിട്ടാന്നോ അതിന്റെ അടുത്തോട്ടൊക്കെ പോയത്?
ആഹ് ഞാൻ കഴിച്ചിട്ടാ നീയോ?
ഞാനും കഴിച്ചു
ആഹ് നിന്റെ അവിടെ ഏതൊക്കെ ചെടിയുണ്ട്?
ഇവിടെ കൂടുതലായിട്ടൊള്ളത് ഈ ജമന്തി ബന്തി അങ്ങനെയൊക്കെള്ള ചെടികളല്ലേ.
ആണോ?
അത് തെറ്റി ചെമ്പരത്തി തൊളസി അങ്ങനെയൊക്കെള്ള സംഭവങ്ങളുണ്ട്. മുല്ലപ്പൂവൊണ്ട് റോസ മുല്ലപ്പൂ ഉം മുല്ലപ്പൂ പൂവിട്ടന്ന് ഇന്ന് പൂവിട്ട്.
ആന്നോ
ആഹ്
ആഹ് നല്ല മണായിരിക്കും അല്ലേ?
അത് നല്ലമണാ നിങ്ങടെ അവിടെ ഏത് ഒക്കെ ചെടികളുണ്ട്.
എൻറെ വീട്ടില് റോസയുണ്ട് ഈ തുളസിയുണ്ട് നാട്ടിലെ വളർത്തുന്ന ചെടികളും ഉണ്ട്. പിന്നെ ആന്തൂറിയൊക്കെല്ലേ.
ആഹ്
ആഹ് അങ്ങനെ ഉള്ളതാണ് ഡേ ആഹ് അങ്ങനൊക്കെ ഒള്ള.
ഇവിടത്തെ ക്ലൈമറ്റ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയുള്ള ചെടികളൊന്നും വരത്തില്ല വളരത്തില്ല ഞങ്ങടെ.
ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടത്തെ ക്ലൈമറ്റില് പാടാ പക്ഷെ കൊറച്ച് അധികം ശ്രദ്ധ വേണം വെയിലൊന്നും അധികം തട്ടിക്കൂടാ. അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ.
ഉം
ആഹ്
നമ്മുടെ ഈ പണ്ടൊക്കെ പണ്ടത്തെയൊക്കെ വീടുകളില് നമ്മ ഇതിന് ഇരട്ടിയൊരു പൂം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കാട്ടി ഇരട്ടി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ
പിന്നെ അവര് കൂടുതലും നമ്മടെ ഈ ഒരു ഏരിയയിലൊക്കെ എന്താ പറയാ ഈ ജമന്തി തെച്ചി അങ്ങനൊള്ള പൂക്കളാരുന്നല്ലേ കൂടുതലും ഇഷ്ടം പോലൊണ്ടാരുന്നു
ആഹ് അതാ ഈ ഓണവൊക്കെ വരുമ്പോഴത്തേനും ഒറ്റ മനുഷ്യര് കടകളീന്ന് മേടിക്കത്തില്ല എല്ലാ അവരവരുടെ വീടുകളീന്ന് പിച്ചി കൊണ്ടുവരുന്നതാ
അന്നൊക്കെ ഈ റീത്ത് ഒണ്ടല്ലേ മരിച്ചവർക്ക് വക്കുന്നെ
ആഹ്
അതൊക്കെ ഈ കടകളീന്ന് വേടിക്കത്തോളന്ന് അന്നൊക്കെ ഈ ഓണത്തിനൊന്നും കടകളീന്ന് വേടിച്ചല്ല ആൾക്കാര് പൂവിട്ടോണ്ടിരുന്നെ ഓണത്തിന് അത്തപ്പൂ
അതേല്ലേ ഈ എന്തുവാ റീത്തൊക്കെ പണ്ടൊണ്ടാരുന്നൊ എനിക്കതിനെപ്പറ്റി വലിയ ഇതില്ല ഒണ്ടാരുന്നോ
ആഹ് റീത്തൊക്കെ പണ്ട് കാണുവല്ലോ റീത്തല്ല ഇപ്പോഴത്തെ ഈ ഇങ്ങനൊള്ള മോഡലൊള്ള റീ ത്തല്ലെങ്കിലും അങ്ങനെ പണ്ടുതൊട്ടൊണ്ടെന്നാ തോന്നുന്നെ
ആഹ് എനിക്കതിനെപ്പറ്റി വല്ല്യൊരു ധാരണയില്ല
ഈ പണ്ടത്തെ സിനിമാ നടന്മാരൊക്കെ മരിക്കുമ്പോഴെക്കൊള്ള ഫോട്ടോയ്ക്കാത്തൊക്കെ ഞാൻ റീത്ത് കണ്ടിട്ടുണ്ട്
ഓഹ് ഓഹ് ആഹ് ശരി ഉം
ആഹ്
അതല്ലേ ഈ പൂന്തോട്ടത്തിലൊക്കെ നമ്മുക്കൊരു വൈബ് കിട്ടുന്നത് ന്നെച്ചാ പൂക്കളൊക്കെ വിരിയുബഴ്ത്തിനും അതിൻ്റ അടുത്തോട്ട് പറന്ന് വരുന്ന ഈ ചിത്രശലഭങ്ങളും പ്രാണികളൊ ക്കെ
ആതെ അതൊക്കെ ഭയങ്കര രസാ കണ്ടോണ്ടിരിക്കാൻ നമ്മള് രാവിലെ എഴുന്നേ ക്ക്ബോ നമ്മള് നട്ട് വളർത്തിയൊരു ചെടിയില് പൂവ് ഇരിക്കുമ്പോം ആ ഒരു സന്തോഷംണ്ടല്ലേ
ഉം അതൊല്ല ആ ചെലപ്പോ നമ്മൾക്ക് ആ ഒരു ടൈമിലാരിക്കും പലതരം കൊച്ചു കൊച്ചു കിളികളില്ലേ വെറൈറ്റി കിളികളും വെറൈ റ്റി പ്രാണികളൊക്കെ നമ്മക്ക് അന്നേര വായിരിക്കും നമ്മള് ആദ്യായിട്ട്കാണുന്നത് തന്നെ
ആ കുഞ്ഞുകുഞ്പ്രാണികളൊക്കെ വ രേ ചെലതൊക്കെ നമ്മടെ പൂ നശിപ്പിക്കാനും വരുവേ
ആഹ് അത് ശരിയാ
ആഹ് പക്ഷെ ചെലതൊക്കെ തേൻ കുടിച്ചിട്ട് അങ്ങനേം പോം ക്ഷേ ചെല പ്രാണികളൊന്നും ആഹ് നമ്മടെ ചെടികളിലിരിക്കുന്നത് ശരിയല്ല പുഴുക്കള് ഭയങ്കര വിഷയവാ ഈ ചെടിക്കകത്ത് ഇരിക്ക്ന്നെ
അഹ് അതല്ല ചിത്രശലഭങ്ങളും വിഷയ വാണ് കാരണം ചിത്രശലഭങ്ങളും വന്ന് നമ്മുടെ ചെടികൾടെ അടിക്ക് മുട്ട ഇട്ടിട്ട് പൂവും അത് വളർന്ന് മുട്ടയെ പൊ ഇതായിട്ട് പുഴുവായിട്ട് വരൂല്ലേ ആ പുഴുക്കൾ നമ്മുടെ ചെ ചെടികളെ നശിപ്പിക്കാൻ ചാൻസ്ണ്ട്
ഈ അരുളി അ അരുളിച്ചെടിന്ന് അരുളിപ്പൂവ്ന്നല്ലേ പറ്യാ അരുളിപ്പൂവിന്റെ മരം ഉണ്ടല്ലോ
ആരുളിപ്പൂവിന് മരംആഹ് ആഹ്
ആഹ് അത് വല്ല്യ മരാവത്തില്ലേ കെറച്ച് നാള്കഴിമ്പം ആഹ് അ അതിനകത്ത് ഈ ചിത്രശലഭങ്ങളാ കൂട്തലും മൊട്ടയിടുന്നത് അതിങ്ങനെ ഗോൾഡൻ കളറ്‌ല് ഒരു കുഞ്ഞ് സാനം ഇങ്ങനെ തൂങ്ങി കടക്കും നല്ല രസാ കാണാനത്
ആന്ന് എനിക്കിവിടെ ഞങ്ങള ഇവിടെ ഒര അരളിപൂവ്ണ്ട് പക്ഷെ ഞാൻ അതിന് ഞാ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കത്തില്ല കാരണം അതിനെശ്രദ്ധ ഞങ്ങടെ വീട്ടില മുതിർന്നവരാ അങ്ങനള്ള വല്ല്യ വല്ല്യ ചെടികൾക്കക്കെ ശ്രദ്ധ കൊടുക്ക്ന്ന് ഇന്നിനിപ്പം അതൊന്ന് നോക്കണം
അരുളിപ്പൂവിന് അരുളിപ്പൂ കൊറച്ച് വെ ശൊള്ള പൂവാണ് അത് കഴിച്ച് കൊറേ പേര് മരിച്ചതായിട്ട് ഇങ്ങനെ റി പ്പോട്ടൊക്കെ കേട്ടിട്ടുണ്ട്
ആഹ് ശെ ആ അത് ഞാനും കേട്ടിട്ടുണ്ട്
ആഹ് ഞാൻ ഒരു പൂർണ്ണ ചിത്രശലഭത്തിന്റെ വളർച്ച കണ്ടിട്ടുണ്ട് കേട്ടോ
ഞാ കണ്ടിട്ടില്ല
ആഹ് ഈ അരുളി ചെടിക്കകത് വല്ല്യ മരം ആവണം പക്ഷെ കുഞ്ഞിനകത്തൊന്നും പറ്റൂല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള മരം വാണെങ്കില് ആഹ് ഇതിനകത്തൊന്ന് മുട്ടയിടും ചിത്രസരഭങ്ങള് ഗോൾഡൻ കളർല്
ആഹ് ഞങ്ങടെ ഇവിടെ മരവായിട്ടില്ല അത്യാവശ്യം ഒര് ഒര് വലിയൊരു ചെടി പോലെ ആായിട്ടേ ഒള്ളൂ
ഉം നോക്ക്യ അതീനി
ഉം നോക്കണം
ഉം
നമ്മടെ ഈ ട്ടെ നോളജ് വളരും തോറും പ്രകൃതിയായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെ കുറഞ്ഞോണ്ടിരിക്കുവല്ലേ? പണ്ടത്തെ കാലത്തൊക്കൊണെങ്കിൽ പൂന്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ മനസ്സ് എന്തു ആ പൂക്കൾ തമ്മിൽ അല്ലെങ്കിൽ ആഹ് ചെടികള് തമ്മില് മനുഷ്യന് നല്ല അറ്റാച്ച്മെന്റ് വേണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒന്നിനോടും ഒര് അറ്റാച്ച്മെൻറ് ഇല്ല മനുഷ്യന്.
മനുഷ്യന് അറ്റാച്ച്മെന്റ്ല്ല സമയം ഇല്ല, എല്ലാവർക്കും ജോലി തിരക്ക് അത് ഇതന്നൊക്കെ പറഞ്ഞ ഓരോ ഓരോരുത്തർക്ക് ഓരോ തിരക്ക. പക്ഷെ എന്ന് പറഞ്ഞാലും കൊറെ വീടുകളിൽ ഇപ്പോഴും പൂന്തോട്ടം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ നമ്മള് തന്നെ കണ്ടില്ലേ? അതുപോലെ കൊറച്ച് വീടുകളൊക്കെ ഉണ്ട്, അങ്ങനെങ്കിലും ഒരു ആശ്വാസ
അതാ ചിലരൊക്കെ ചിലർക്കൊക്കെ ആണെങ്കില് ആഹ് പൂക്കളം എന്ന് വെച്ചാ അവർക്കൊരു പോസിറ്റീവ് എനർജി എടുക്കുന്നത. പക്ഷെ ചിലവർക്കെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നവരും ഉണ്ട്.
ഉം. ഈ ചെല ഈ പാലപ്പൂവിനകത്ത് ഇച്ചിരി പഴയ കാലത്തെ പറ്റി ഒരു പ്രേതങ്ങളുടെ ഒരു ഇതൊക്കെ ഇല്ലേ പാലപ്പൂ കേട്ടിട്ടുണ്ടോ
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇവിടെ അയ്യത്തുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് വെച്ചിട്ടില്ല ഞങ്ങളടെ അയ്യ ഈ തോട്ടം പോലൊരു സംഭവംഇല്ലേ? ഞങ്ങക്ക് റബ്ബർ തോട്ടം ഉണ്ട്ട്ടോ അതിന്റെ ഒരു സൈഡിൽ ഉണ്ട്ഇത്.
ആന്നല്ലേ നല്ല മണ
കാട്ടുപാലഎന്ന് പറയത്തില്ലേ, നമ്മുടെ വീട്ടിലുള്ള പാലയല്ല കാട്ടുപാലയാ ഇത്.
ആഹ് രണ്ട് ടൈപ്പ് പാലുണ്ടല്ലേ?
ഉം
പാലമരോന്ന് പറയുമ്പോ യക്ഷി അതൊക്കെയാ ഓർമ്മവര്ന്നെ
ആഹ് അതൊക്കെ ഇന്നത്തെ കാലത്തെ പിള്ളേരുടുത്ത് പോയി പറഞ്ഞ് നമ്മുക്കൊക്കെ ആണെങ്കിൽ നമ്മളത് വിശ്വസിച്ച് പേടിച്ഒക്കെ ഇരിക്കായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിള്ളോരൊക്കെ പറയുന്നത് അന്ധവിശ്വാസമാണ്
ആന്ന് ആണ്. അവർക്ക് അതൊന്നും ഒരു വിശ്വാസം ഇല്ല. അവർക്ക് ഈ പൂന്തോട്ടം അങ്ങനെ ഒരു അങ്ങനെ അതുആയിട്ടൊരു ബന്ധം ഇല്ല. ചില പിള്ളേർക്കൊക്കെ, പക്ഷെ ചിലവർക്കൊക്കെ മം അടിപൊളിയാ അതോക്കെ ഭയങ്കര ഇഷ്ടാ
അല്ല ഈ പ്രേതം എന്നൊക്കെ പറയുന്ന സയന്റിഫിക്കായിട്ട് ഇപ്പോഴത്തെ ടെക്നോളജിലുള്ളവര് ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് രണ്ടും വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഉണ്ടെന്ന് വിശ്വസിക്ക ഒക്കുന്നില്ല, ഇല്ലെന്നും വിശ്വസികാനോക്കുന്നില്ല ആഹ് ഒര് അവസ്ഥയ
പണ്ടേ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ പ്രേതത്തിലും വിശ്വസിക്കണന്നൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ വിചാരിക്കുമ്പോഴേ എന്നാ ദൈവത്തെയും വിശ്വസിക്കേണ്ടാന്ന് അവര് ചിന്തിക്കുവായിരുന്നു
പടുത്ത അത
അല്ല. ഒരു പ്രേതോന്ന് പറയുമ്പോൾ ഒരു ഒരു ഒരു എനർജി ഒരു നെഗറ്റീവ് എനർജി ഒണ്ടെന്ന് സയൻസില് പറയുന്നുണ്ട്
അതാ നമക്ക് നെഗ ആഹ് എടയ്ക്ക്യെടക്കൊക്കെ നെഗറ്റീവ് എനർജി ഫീലേയ്യും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടൊണ്ട് പക്ഷെ എനിക്കിതൊര അങ്ങനൊരു സംഭവം ഒണ്ടായിട്ടില്ല
ആഹ് എനിക്ക് ഇണ്ടായിട്ടുണ്ട്. അത് അതന്ന് പറയുമ്പം അത് നമ്മുടെ മൈൻഡ്, ബ്രെയിൻ ഇങ്ങനെ നമ്മളേങ്കൊണ്ട് തോന്നിപ്പിക്കുന്നൊരു കാര്യാ മനസ്സിലായോ? ഈ രൂപങ്ങൾ കാണുന്നത്
ഓഹ്
ഈ ഒരു രൂപം പോലെ കാണത്തില്ലേ ഇപ്പം എക്സ് അങ്ങനെയൊക്കെ
ആഹ് ആഹ്
ആഹ് അത്
ഞാൻ ചെല സിനിമകള് കണ്ടിട്ടൊണ്ട് അവര് സിനിമേള്ള ആൾക്കാര് കണ്ണാടി നോക്കുമ്പൊ കണ്ണാടീടെ പൊറവേ വന്നു നിക്ക് അല്ല ആൾടെ പൊറവേ വന്ന് നിക്കുന്ന കണക്കൊക്കെ
ആഹ് ഇ നമ്മടെ ഇംഗ്ലണ്ട് അങ്ങനൊള്ള സ്ഥലത്ത് ഒരു പ്രേതൊണ്ട് ബ്ലഡി മേരീന്ന് പറഞ്ഞ ആ പ്രേതവാണെങ്കില് ശരിക്കു ഒള്ളതാന്ന പറയുന്നെ അത് കണ്ണാടീൽ ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണി ആ സമയത്ത് നമ്മൾ ബ്ലഡിമേരീന്ന് കണ്ണാടി നോക്കി പറയുവാണെങ്കില് നമ്മടെ പൊറവില് വന്നാ പ്രേതം നിക്കുവന്ന പറയുന്നെ
യ്യോ എനിക്ക് പേടിയാവന്ന് അടങ്ങടി ഹ് ഏയ് ഇതൊക്കെ ഒള്ളതാരിക്കോ വെറുതെ ചെലപ്പൊ ഓരോരുത്തര് പറഞ്ഞ് ഒണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം
ആഹ് അതെ അതെ ആഹ് പിന്നാണെങ്കില് ഈ ഈ ഈ കന്യാസ്ത്രീകൾടെ ഒക്കെ ഈ ഇത് കേട്ടിട്ട് ഇല്ലെ പ്രേതങ്ങള്ളെ ഈ നണ്ണ് സിനിമയൊക്കില്ലെ കോഞ്ചറി
ഞാൻ പ്രേതസിനിമ കാണാറില്ല എനിക്ക് പേടിയാ
അങ്ങനൊള്ള കാര്യങ്ങളൊക്ക ചെലതൊക്ക റിയല ഈ പാവേടെ പ്രേതത്തെ പറ്റി അനബല്ല അത് കേട്ടിട്ടില്ലേ നീ
ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സിനിമ കണ്ടിട്ടില്ല
ഞാനും കണ്ടിട്ടില്ല അതൊക്കെ കാണം നല്ല ധൈരം വേണം
അങ്ങനെയെക്കെ ഒരുതി ഒരു പ്രത്യേകതരം ഇതാ അതൊക്കെ അതൊക്കെ കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാരൊണ്ടേ
ഓഹ് അവരടൊക്കെ മയിന്റ് സമ്മതിക്കണം എന്റെ പൊന്നേ
ആണ് ആണ്
ഉം
നിനക്ക് പ്രെ പ്രേത്തിലുള്ള അനുഭവങ്ങൾ വെല്ലോം ഒണ്ടായി
ഇല്ലടി മോളെ ഇല്ലില്ല നമ്മള് ഗാർഡന്റെറ്റിത് പറഞ്ഞിട്ട് നേരെ പ്രേതത്തിലോട്ട് പോയി
അതാ പാലേന്ന് തൊടങ്ങിയതാ പാലമരം ആഹ് എപ്പം മഴ സമയാട്ടോ അപ്പം ചെടികളൊക്കെ കൊറച്ച് ശ്രദ്ധിക്കണേ
ഉം ശ്രദ്ധിക്കാം ആഹ് എന്നാപ്പിന്നെ നിന്റെ പൂന്തോട്ട പരിസരണം നടക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം ആഹ് ആഹ് ഓക്കേടി ഓക്കെ